ആഹ് അതെ.
ന്നെ എന്തുണ്ട് വിശേഷങ്ങൾ.
നല്ല വിശേഷം.
മയണ്ടോ?
മ യന്നെ ഉള്ളു.
ആഹ് നമുക്ക് ഇന്നലെ മുതല് മഴയെ ഉള്ളു.
അങ്ങോട്ടെല്ലാം ഉണ്ട്ല്ല.
ആഹ് നല്ല മഴയാണ്.
ഉം
പിന്നെ എന്താ ചെയ്യുന്ന ആള് എന്താ വർക്ക് ചെയ്യുന്ന ആളാണോതോ.
ഇല്ല ഇല്ല വർക്കൊന്നുംല്ല ഇപ്പോ ഇല്ല ഹൗസ് വൈഫ്എന്നെആഹ് അതന്നെ.
കുട്ടികളെക്കെ
കുട്ട്യോൾ സ്കൂളിൽ പോയി.
ആ ചെറിയ കുട്ടികളാണോ?
ആഹ് ഒരാള് പത്താം ക്ലാസ് പഠിക്കുന്നു ഒരാൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു.
ആഹ് രണ്ടു പേരല്ലേ?
മൂന്നാണ് ഒരു മോന് പ്ലസ് ടു കഴിഞ്ഞ്പ്പൊ. വേറെ പഠിക്കണം.
വേറെ പഠിക്കുന്നത് ആഹആഉം ഡഗ്രിക്ക് പോന്നോ?
അല്ല വേറെ കോയിസ് എടുത്ത താ അവൻ.
ആഹ് കോഴ്സ് ആഹ് പിള്ളേർ കോഴ്സ് എടുക്കുന്നതല്ലോ നല്ലത്.
ആഹ് ആഹ് അത് പഠിച്ചിട്ട് നോക്കാം. എന്തെങ്കലും ഒരു ജോലി മുതലും ആയാലാ നടക്കൊ പ്പോ.
ആഹ് അത് സത്യമാണ് ആണ്ണായാലും പെണ്ണായാലും ജോലി വേണം.
ആഹ് ഇപ്പൊ അങ്ങനെയല്ല നമ്മളെ പണ്ട് താ പോലും നല്ലല്ല. പോ എന്നു പഠിപ്പല്ലേ വാണ്ടിയെ പെൺകുട്ടിയെക്കാതിയെ മാണ്ടിയെ ആൺകുട്ടികളെ കാട്ടും
ഉം ല്ലന്നാലും നമ്ക്ക് പെങ്കുട്ടിയോൾ നിക്കെതും സ്വന്തം കാല് നിക്കാണെങ്കി അതില് ഏറ്റവും നല്ലത്. നമുക്ക് ആ നമുക്കാരേം ആസ് അതന്നെ
നിന്ന് പഠിക്കാണ്ടായി പോയാ കുടിങ്ങിയേ
ഉം ഞാനും അതപ്പെഴും മക്കളോട് പറയും നല്ലോരം പഠിച്ചാ അവരവർക്ക് കൊള്ളാം നമ്മക്ക്
ആഹ് അതന്നെ അതന്നെ ഞാനും പറയാ ഓല്ക്ക് പഠിച്ചാ ഓ ൽക്കാല്ലേ
അവൾക്കുള്ളത് ഉ പിന്നെ രാവിലെ രണ്ട് പേര് രണ്ടു പേര്
ആ ശരി രണ്ടാളും പഠിക്ക്ന്നേരിക്കലേ ആഹ്
പിന്നെ
രാവിലത്തെ ചായ പണിയാണ്-
ഓ കഴിഞ് ഞ്ഞി ഉച്ചക്ക് ആ ചായൊക്കെ കുടിച്ച് കഴിഞ്ഞാ ചോറൊക്ക ഞ് ചോറൊക്ക അരിയടു
നോക്കും
ആ ഞാനും അതന്നെ. മീനൊക്കെ ട്ത്ത് വെള്ളത്ത് ഇട്ടേക്കുന്ന്.
ആഹ് അങ്ങൻത്തെന്നെ. മീന് വ്ടെ ഇന്നലെതന്നെണ്ട്. യാ മുർച്ചെല്ലാ റെഡിയാക്കി വെച്ചി.
വച്ചേക്ക. നമുക്ക് നെത്തോലിയാണ്. അതിഞ്ഞിപ്പിച്ചിയെട്
ആഹ് അതന്നെ ന്നലേം വ്ടേം കിട്ടിയെ. ക്ക അഹ് നല്ല രസണ്ട് മയത്ത്ലാ
ആഹ്. ഇഷ്ടം പോലോ ഇപ്പൊ നല്ല വെലയ്ക്ക്. വെലയ്ക്ക് നല്ല
മീന്ന് പൈശായിപ്പോ
ഭയങ്കര വെലയാണ്. പക്ഷെ നെത്തോലി മാത്രം ഇഷ്ടംപോലെ കിട്ടും.
ആഹ് അത് കുട്ടിക്കളെ ഭയേര ഭീര്യവും. വെടെ മീനങ്ങനെ ങ്ങ് പോവുലാ
ആഹ് മത അവർക്ക് ചിക്കനാ ഇഷ്ടല്ലേ? ആഹ് ആഹ്
ഓൽക്ക് ചിക്കനെന്താക്കിയാലോ ല്ല. അതമ്മള് ന്തെങ്കിലു പച്ച ക്കറീന്റെ കറീ വെച്ചിട്ട് അഹ് പൊര്ച്ചൊട്ത്താ ഭയങ്കരഷ്ട്ടായി.
ആഹ് പച്ചക്കറിയും കഴിക്കും. അല്ലെങ്കി പച്ചക്കറി മാത്രം വെച്ചാ അവര് കഴിക്കത്തില്ല.
ആഹ് ല്ല ഇല്ല. അന്നും പറ്റൂലേ
ക്കെണെങ്കി ഒന്നീ പൊരിച്ചമീൻ വേണ. അല്ലെങ്കി കോഴിക്കറി വേണ. അതൊക്കേണെങ്കി ഈ പച്ചക്കറിയൊക്കെ പോവും. അല്ല നമ്മള് സാമ്പാറോ അവിയലൊക്കെ വെച്ചാ അവരത് തൊടത്തില്ല. സാമ്പാർന്റെ കഷ്ണൊക്കെ മാറ്റി വെച്ചിട്ട് അയിനകത്ത്ന്ന് ച്ചിരി നീര് കോരി ഒഴിച്ച് ചോറും കഴിച്ട്ട് പോവും. ആഹ് മക്കളെന്നെ ആഹ് മ അമ്മള് പറയും പച്ചക്കറികളൊക്കെ
റ്റൂല
പറ്റത്തില്ലാ. കഷ്ണങ്ങളൊ ആഹ് ചെറുതായിരിക്ക്ണ സമയ ത്തേ അമ്മള് പച്ചക്കറിയ്ത്തെ കഷ്ണ എല്ലാം ഉരുട്ടിയങ്ങ് കൊടുക്കുവായിര്ന്ന്. അവര് വല്തായി കഴിക്കാറായ സമയത്ത് ഇപ്പം പിന്നെ മക്കള് വലുതായോണ്ട് മ്മള് പറഞ്ഞാ കൊറച്ചൊക്കെ കേക്കും. കഴിക്കണോന്നൊക്കെ പറയാ ഉം.
പ്പെത്തെകുട്ടിയക്കല്ല പച്ചക്കറി കയിക്കാ ഭയങ്കര മടിയാ
മടിയാണ്. മുരിങ്ങയിലൊക്കെ തിന്നാ വയങ്കര പാടായിര്ന്ന്. ന്നെ ഞാന്നലെ മൊട്ട പൊരിക്കുമ്പം മുരിങ്ങിയിലെക്കെ ട്ട മൊട്ട പൊരിക്കും.
ആഹ്
ആഹ് അങ്ങനേലും മുരിങ്ങിയല ഇച്ചിരി
മുരിങ്ങല മാത്രം വടെ പ്പേരി പയ്റ്റും. മുരിങ്ങേ മ്മളെ കേബേജ്ല്ലേ അതും.
ആഹ് ആഹ് ആഹ്
വേറൊര് സാധനുംപ്പേരീല് കൈ കുത്തൂല കു ട്യോള്
ഒത്തത്തില്ലല്ലേ. മുരിങ്ങണ്ടോ വീട്ട് ലൊണ്ടോ മുരിങ്ങ ആഹ്. നമുക്ക് ഒണ്ട് മുരിങ്ങ
ആഹ്
മുരിങ്ങ കായൊക്കെ ഇഷ്ടം പോ ലെ പിടിക്കും. അമുക്ക് ആ കാ മുരിങ്ങക്കാ പുടിച്ചിട്ടാ കമ്പൂടി ഒടിഞ്ഞ് വീണ് വെയ്റ്റോണ്ടേ
മുരിങ്ങാ കായൊന്നും ണ്ടായിട്ടില്ല ചപ്പ്ണ്ട്
ആഹ്. എലയുണ്ട് അല്ലേ. ആഹ് ആഹ് നമ്മുക്ക് നല്ല നമ്മളെ ങ്ങനെ ഒരിടത്തൂന്ന് കൊണ്ടുവെച്ച് നട്ട് പുടിപ്പിച്ചതാന്ന്. നല്ല മുരിങ്ങക്കയാവും. വയങ്കര നീളോള്ള മുരിങ്ങ ക്കായ
ആഹ്
ആഹ് അതും ശെരിക്ക് പിടിക്കേയും ചെയ്യും. ആ കൊമ്പൊടിഞ്ഞങ്ങ് വീഴുകയും ചെയ്യും. വെയ്‌റ്റോണ്ടേ പിന്നെ മ്മള് കൊറച്ച് വെട്ടിയൊക്കെ ആഹ് മുരിങ്ങക്ക് ആഹ് മുരിങ്ങയ് ക്ക് ശക്തിയില്ലല്ലേ അയിൻ്റെ തണ്ടിനൊന്നും ആഹ് ഇത് നങ്ങ് നല്ല കോലു അങ്ങ് നിളത്തിലങ്ങ് പോവ്വേം ചെയ്ത്. പിന്നെ അമ്മളെ എടയ്ക്ക് വെട് ട്ടി വിടും. എന്നാലെ നമുക്ക് കായൊക്കെ പിച്ചാൻ പറ്റും
അതന്നെ
ആഹ് എന്നാലും പെട്ടെന്നങ്ങ് വളരും.
വീട്ടിൽ ഉണ്ടാക്കിട്ട് നമ്മൾ പറിക്കുന്ന നല്ലതല്ലേ വാങ്ങുന്നതല്ലേല്ലോ
വാങ്ങുന്നതല്ല പക്ഷേ എന്നാലും വലിയ മുരിങ്ങക്ക വലിയ ടേസ്റ്റ് ഇല്ല നമ്മുടെ ഈ നാടൻ മുരിങ്ങി ഇത്രയും ടേസ്റ്റ് ഇല്ല ചെറിയ മുരിങ്ങക്ക് ചെറിയ മുരിങ്ങിക്കാ തേ അവിയലൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ പക്ഷേ അത്രയും ടേസ്റ്റ് കിട്ടത്തിട്ടത് ആ മറ്ററെ എലയും അതുപോലെ വലുതാ വല്യ മുട്ടൻ ഇലയു ആ ഒരാള് വെട്ടി അ അതിനകത്ത് നിന്നെ രു കമ്പിടുത്തോണ്ട് വെച്ചതാ
അയ് ശരിയാ ആഹ്
പങ്ങി ഇങ്ങനെ കോതി കളയത്തില്ല അതിൽ നിന്ന് നമ്മള് ഒരു കമ്പടുത്ത കൊണ്ട് വെച്ചാ അതങ് ശരിക്കരി പെട്ടെന്ന് അങ്ങ് പിട ആഹ് പിടിക്കും പെട്ടെന്ന് ആ വെയിൽ കിട്ടുന്നിടത്തും വെള്ളം കുറച്ച് മതിയല്ലേ മുരിങ്ങയ്ക്ക്
ആ മതി
മുരുങ്ങേടെ മൂട്ടിൽ വെള്ളം ഒഴിക്കരുതെന്നല്ലേ പറയേ വെളളം ഒഴിച്ച അത് കാ പിടിക്കത്തില്ല ഒണക്ക് ഈ കൊട്ടം പ്രദേശത്തക്കുന്നതാ കാ പിടിക്കുന്നത് അങ്ങനെയുണ്ട് ഹലോ കേൾക്കുന്നുണ്ടോ
ചീഞ്
പിന്നെ വേറെ എന്താണ്ട വിശേഷങ്ങൾ
വർത്തവ്
ഹലോ ആഹ് കേൾക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ആഹ് പിന്നെ വേറെ പച്ചക്കറൊക്കെ ഇണ്ടോ വീട്ട് ആ ഉണ്ട് ഉണ്ട് ഉണ്ട് നാട്ടിലുണ്ട് ഉം പിന്നെ ആ പണിക്ക് പോയക്കത് പിന്നെ വേറെന്ത് ഉണ്ട് കൃഷിയൊക്കെ
കൃഷി വട്ടറോ ജിക്കോ അങ്ങനത്തെല്ലാം ഇണ്ട് റംപുട്ടാന് എല്ലാം കുയിച്ചിട്ടുണ്ട് മരം വലിയതായിട്ടണ്ട് കായ് ഇണ്ടായിക്കില്ല
പട്ടാും മുമ്പന്തുവാ പറഞ്ഞത്
ബട്ടർ ചിക്കു
ആഹ് ചിക്കു ചിക്കു ആഹ് ചിക്കു ആമ പക്ഷെ ഞാൻ ചിക്കുന്റെ നമ്മള് ഇന്ന സപ്പോർട്ട്ക്കാന്നാ പറയുന്ന ഇല്ല ഉരുളകണക്കിന്റെ തൊലി കണക്കിരിക്കുന്നല്ലേ നിങ്ങള്ച്ചിക്കൂന്ന് പറയുന്നത് ആഹ് ഞാനത് കൊറേ കൊണ്ടുവച്ചിട്ടും കിളിച്ച് വരുന്നില്ല
അത് മാങ്ങീട്ട് കുയിച്ചിട്ടണം എന്നാ വേണ്ടാവും ആറുമാസം കൊണ്ട് കായിണ്ടാവും
പോയി നേഴ്സറി നിന്ന് മേടിച്ചിട്ട് വെക്കണം അല്ലേ
ഇല്ലെ കൊണ്ടോരം ചെയ്യൽണ്ട് ചെലപ്പോ ഇങ്ങന നമ്മള വണ്ടിയിലെല്ലാം കൊണ്ട് വരൂല്ലേ
ആ കൊണ്ടുവരു അല്ലേ ആ ഞാനത് ആ അതാവുമ്പോ പെട്ടെന്ന് ആറു മാസത്തേക്ക് ക്കായ് പിടിക്കും
ആഹ കായ് ണ്ടായിക്കി പറഞ്ഞ പോലെ തന്നെണ്ടായിക്കി
ആഹ് പക്ഷേ ഞാനത് നമ്മളത് കടയിൽന്ന് വേടിക്കൊമല്ല അതിൻ്റെ കുരു കൊണ്ട് കുഴിച്ചിടും പക്ഷേ കിളിക്കുന്നേ ഇല്ല
അത് ഇണ്ടാവൂല അത് മരം ഇങ്ങനെ നീണ്ടു പോവള്ളു
ആഹ് ആഹാ അല്ല അതാ കുരു പോലും ഒന്നും കിളിച്ചു വരുന്നില്ല
ഏ അവിടെ കുരു അങ്ങനെ എന്റെ മോൻ കുഴിച്ചിട്ടിട്ട് മരം നീണ്ടിട്ടുണ്ടായാണ്ട്
ആഹ് ആഹാ ആഹാ ആ പക്ഷേ ഈ നേഴ്റിൽ നിന്ന് മേടിക്കുന്ന ബഡ് ചെയ്തതായിരിക്കും
ആ ഇതധികം വലുപ്പന്നും ഇല്ല എന്നാൽ നർച്ചും ഉണ്ടാവും
ആഹ് ന്നറച്ചട്ടണ്ടാവകും പക്ഷേ നമ്മള് കണ്ടിട്ടുള്ളതും അങ്ങനെ സപ്പോർട്ടിക്കക പിടച്ച് കിടക്കുന്നത് നറച്ചും പിടിച്ച് കടക്കും രസത് കാണാൻ തന്നെ ഭംഗിയാ
ആ അതന്നെ
ആ ഇപ്പൊ അതിന്റെ സീസൺ കഴിഞ്ഞല്ലേ
ഇപ്പൊ ഇണ്ടായിക്ക്ണ്ട്ഇവിടെ ച്ചും ഉണ്ടായിക്കുണ്ട് ചിക്കു പക്ഷെങ്കിലും മഴ പെയ്തിട്ട് ചിലതെല്ലാം ബീണ് ഓണ്
ഓഹഓഓ മഴത്ത് കേടാവും പക്ഷെ നമുക്കത് പഴുത്തമന്ന് എങ്ങനാ അറിയുന്നത് അതങ്ങനെ ഞെക്കി നോക്കോ
ആ തൊട്ടോക്കിയാ തിരിയും നല്ല നമ്മള പീട്യേന്ന് വാങ്ങുന്നേക്കട്ടിലും ഭയങ്കര മധുരയിന്
ആഹ്
ഇവിടെ ഇണ്ടാവുന്നേന് അപ്പൊ നോമ്പിനല്ല കൊറേ കിട്ടി നല്ല ജ്യൂസിന് നല്ല അല്ലേ കട്ടപ്പാല് വാണം ന്നാണ് ജ്യൂസിന് നല്ല കട്ടപ്പാല് ണ്ടായാല്
ആ പാല് ഒഴിച്ച് ജ്യൂസ് അടിക്കല്ലേ ഞാൻ ഇതവരെ ജ്യൂസ്ടിച്ചിട്ടില്ല നമ്മളങ്ങനെ മേടിച്ച് കഴിക്കത്തൊള്ളു
നല്ല ടെസ്റ്റാ ചിക്കു
കട്ടപ്പാല് ന്ന് പറഞ്ഞാ ഫ്രീസർ വെച്ച് കട്ടിയക്കണൊ
ആഹ് അല്ലെകട്ടപ്പാല് വാങ്ങ്യാലും മതി ഉം
ഓ അന്ന്ട്ട് പിന്നെ പഞ്ചസാര വേണ്ട ഇതിന് നല്ല മധുരംല്ലേ
ആഹ് മധുരണ്ട് കൊറച്ച് പഞ്ചാര ചേർക്കണ്ടോ
ഓ ഓ
ഉം
ഞാൻ അങ്ങനെ ഐന്റെജ്യൂസ് കഴിച്ചിട്ടില്ലങ്ങനെ മേടിക്കും നമ്മൾ അങ്ങനെ പറക്കി തൊലികളഞ്ഞ് കഴിക്കും
അപ്പട തിന്നു അല്ലേ
ആഹ് അങ്ങനെതിന്നും
ഉം അങ്ങനെ തിന്ന പക്ഷെ ഞളൊക്കെ നോമ്പിനന്നല്ലോ ഞങ്ങക്ക് ജ്യൂസ് വേണല്ലോ
ഓ ഓ ഹോ ഹോ ഹോ ആഹ് തണ്ണിമത്തിനൊക്കെ മേടിച്ചാൽ നമ്മൾ ജ്യൂസടിക്കും
ആഹ്
ഉം ഉം പിന്നെ നമ്മൾ അവക്കോടടെക്കെ തൈ മേടിച്ചോണ്ട് നട്ടിട്ടുണ്ട് വെച്ച് ഇല്ല കായൊന്നും പിടിച്ചില്ല അതിങ്ങനെരു മേള ക്ക് പോയപ്പോവിടുന്ന് മേടിച്ച് വെച്ചതാ
ആഹ് ആ
ഒരു വർഷമായതേ ഉള്ളൂ കൊറച്ച് വലുതായി
ഉം ഉ
ഞാൻ അവോക്കാഡോ ഇതുവരെ കഴിച്ചിട്ടുമില്ല കടേലൊക്കെ ഇരിക്കുന്നതേ കണ്ടിട്ടേ ഉള്ളൂ ഇല്ല
ഉണ്ടാവും ഞങ്ങളുടെ വീടിന്റെ അറിയത്തെല്ലെ ഉണ്ടാക്കി ഇവിടെ ഭയങ്കര ചപ്പ് നിറഞ്ഞര്
മം മം
മൂർച്ചയാകിട്ടിപ്പോ
അക്കോടയോ
ഉം മുറിച്ചാലാല ഉണ്ടാവ ബട്ടർ
ആഹ് ആഹ് അതോന്നും എനിക്കറിയത്തില്ല ആഹ് ജ്യൂസിന് നല്ലതെന്ന് പറയുന്നത് കേൾക്കാം ആഹ്
ടേസ്റ്റ് ആയിരിക്കും ജ്യൂസ് അടച്ചാല്
പറയും ജ്യൂസിനണതോ നല്ലന്ന് ആഹ് ആഹ് അല്ലാതെ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഇല്ലെന്ന് പറയും
ആഹ് കിട്ടൂല അത് ഒരു അതിന്റെ ചോയ പിടിക്കൂലായിരിക്കും അത് പാലും പറാറിഞ്ഞട്ട അടിക്കണം അതും കട്ടപ്പ പാൽ തന്നെ ആഹ് നല്ല ടൈറ്റില്ല ഉണ്ടാവ നല്ല രസ ഉണ്ടവാ കുടിക്ക്
ഓ കട പോകുമ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇരിക്കുന്നു കണ്ടിട്ടുണ്ട്
ആഹ് പൈസ നല്ല പൈസയല്ല ഇനി വീട്ടിൽ ഉണ്ടായി കിട്ടിയ നല്ല പോണം
ആഹ് അത് നമ്മള് കൊണ്ട് നട്ടിട്ടുണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ കായ്ക്കും എന്നാ അവര് പറഞ്ഞത്
അത് ശരിയ എന്നന്ന ഉണ്ടാവും പറഞ്ഞ അങ്ങനെ തന്നെ ഉണ്ടാവാറുണ്ട് ഇവിടെ ആറ് മാസം പറഞ്ഞിട്ട് ഉണ്ടായിരിക്കല്ലോ
ആഹ് ഇത് മൂന്ന് വർഷം മൂന്ന് വർഷത്തിനകത്ത് കായ്ക്കുമെന്നാണ് പറഞ്ഞത്
ആഹ് എന്നാൽ ഉണ്ടാവും പറഞ്ഞണ് അങ്ങനെത്ത തന്നെ ഉണ്ടാവലുണ്ട്
ആഹ് ഹാ ഹാ നോക്കാം നമ്മള അതേ നല്ല പോലെ നല്ല രീതിക്കാണ് വളർത്തുന്നത് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ആഹ് നമ്മളത്ര ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പിടിക്കുമായിരിക്കും ശരിടാ എന്നാ വിളിക്കാൻ ശരി ഓക്കെ
ആഹ് ആയിക്കോട്ടെ